ആ പ
ആഹ് കേക്കാംല്ല ആഹ് എന്താ പാചകം ചെയ്യായിുന്ന എല്ലാം രാവിലത്തെ എല്ലാം ഭക്ഷണ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ
രാവിലത്തെ എല്ലാം കഴിഞ്ഞു ഇനി പുത്രനെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ അനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു
ആഹ എന്തായിരുന്നു രാവിലെ എന്ായിരുന്നു അപ്പോ എന്ായിരുന്നു
ദോശ ദോശയും ഗ്രീൻ പീസ് കറിയും അയാക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ എതോ ട്ടൊന്നുല്ല
ഇല്ല അപ്പ നല്ലതായിട്ടാ അപ്പ ഗ്രീൻ പീസ് കറീ സൂപ്പറാ
അപ്പം ഗ്രീൻ പിസറി സൂപ്പുറ പക്ഷെങ്ങള് ദോശക്കരച്ചണ്ട് രാവില കൊടുത്ത വിടാനും വേണ്ട ആ അയാൾക്ക് ദോശ ദോഷ് ഇഡലി എല്ലാം കഴിക്കും
ഹം
പെട്ടെന്ന് എന്ദോ ഉണ്ടാക്കാൻ പറ്റുന്നന്ന് വെച്ചാ അതങ്ങ് ചെയ്യും
ആഹ് അദല്ലിയോ നല്ലത് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടമല്ലാത്തത് എന്റെ മക്കളായിരുന്നെങ്കിൽ അവർക്ക് ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തി ആയിരുന്നു
ഇവിടെ അങ്ങനെ ഞങ്ങക്ക് ഇന്നദെ ഞങ്ങള് കഴിക്കുന്നൊന്നുല്ല പിന്നെ പുട്ടൊക്കെ ഇണ്ടാക്ക അതിന് കടലക്കറി കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയും വെക്കണം. പിന്നെ പേപ്പർ വെച്ചിട്ട്
ആ പുട്ടാണെ പിള്ളേർക്ക് കൊടുത്തു വിടാനും ബുദ്ധിമു ഇതാടാ അവിടെ ചെന്ന് കഴിയുമ്പോ അതിന്റെ ചൂടൊക്കെ പിള്ളേർക്ക് കയി
തോന്നില്ല അവര് കഴിച്ചിട്ട് പോത്തതേ ഉള്ളൂ ഞാൻ കൊണ്ടാക്കുന്നു കൊണ്ട് എനിക്കെല്ലാം ഞാൻ കഴിച്ചിട്ടക്കെ ഞാൻ വിടത്തുള്ളു.
ആഹ
കഴിച് റെഡിയായി എനിക്ക് പിന്നെ അവിടെ ചെന്നിരുന്ന് ഇയാളെ കഴിപ്പൊന്നും നടക്കത്തില്ല അല്ലല്ല ചോറ് ചോറ്
ചോറ് കൊടുത്തു വിടാ ആ അപ്പ പ്രശ്നവില്ല.
ഇ അവർക്ക് ഈ സ്കൂളിലെ ചോറൊക്കെ കഴിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില
ആഹ് ആ വീട്ടിന്നിരിച്ചിട്ട് നമുക്ക് മതിയല്ലോ കൊച്ചുങ്ങൾക്ക് എത്ര വേണം
ആഹ് അത് തന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ ഞാനങ്ങ് കൊടുത്ത് വിടും. അവന് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ട. അതുകൊണ്ട് ഞാൻ ഇലയൊക്കെ ഇഷ്ടത്തിനുണ്ട്.
ഉം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ഇ എലപ്പോതി അവന് ഭയങ്കര ഇഷ്ട മ് അല്ലെങ്കി ഇലയുടെ ഇലക്കൊ ഒരു ഗുണണ്ടല്ലോ ഇലപ്പൊതിയാണന്ന് പറഞ്ഞാല് ഇലക്ക അതിന ട്ട ഇപ്പോഴത്തെ കാലത്തെ ഈ സത്യത്തി ഇതൊന്നും കിട്ടാത്തോണ്ടാഔഷധ ഗുണോ ഒള്ളത് ഇലയന്ന് പറയുന്നത്.
ആന്‌ ആ ന് ഇപ്പൊ എല്ലാരും പാപ്പറിനകത്ത് കവ കവ ഏ എന്ത പേപ്പർക്ക് ക്കവര് വാങ്ങിച്ച് അതിന്റത്താ ചോറ് പൊയി ഞ്ഞോണ്ട് പോവുന്നെ.
ആ അപ്പ ഈ നമ്മടെ പാളയംകോടൻറെ ഇലയാ നല്ലേന്ന് പറയും. അതിനാണ് ഔഷധ ഗുണോന്ന് പറയും. അല്ല അങ്ങനെയല്ല അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇല പാളയംകോടന്റെ ഇലയൊക്കെയാണ്. ആ അ അതാണ് അതിന്റെ പിന്നെ അതുപോലെ നമ്മുടെ അതിന്റെ പിണ്ടി. തോരം വെച്ച് കഴിഞ്ഞാല് അതിന്റെ മാണ് ഇതിനൊക്കെയാണ്.
ഇപ്പൊ മാണ ഒന്നും എടുക്കാനൊക്കത്തില്ല പണ്ട് എന്റെ അ അ അച്ഛന ആ പിണ്ടി ഇവിടെ തോരം വെക്കാൻ എടുക്കും. പണ്ട് എന്റെ അപ്പച്ചി പറയുന്നേക്കാ ഈ മാണവും. മുതിരയും എല്ലാം കൂടിയിട്ട് അവര് ഇത്
ഇഷ്ടണ്ടോ മാണം? മാണം നല്ലതാ മാണ പിന്നെ നമ്മുടെ ഏത്തവാഴയുണ്ടല്ലോ ഏത്തവാഴ ആ് ആ സമയത്ത് ഞാൻ എന്റെ വീട്ടീ പിന്നെ എന്റെ അമ്മയൊക്കെ ഉണ്ട് എൻന്റെ അമ്മയെല്ലം ഇങ്ങെനെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം പിന്നെ അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ ഏത്തക്കായുടെ തൊലി. അത് ഞാനും ഇവിടെ വെക്കും എനിക്ക് ഞാൻ ഇടക്ക് വെക്കും എനിക്ക് ഇഷ്ടവാ. ഏത ഏത്തക്കാടെ തൊ പിന്നെ ഏത്തക്കാടെ തൊലി തോരം വെക്കും. തോരനും പക്ഷെ അത് തന്നെ തോരൻ വെക്കലെടാ അതും ച വൻപയറും കൂടി ഇട്ട്. ആഹ് ഇല്ലല്ല അത് കഴുകണം നമ്മള്. ഒന്നേത്തക്കാ തൊലിതിന്റെ മണ്ടയ്ക്കത്തെ ചെറുതായിട്ട് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ആ തൊലി ഇങ്ങെടുക്കുവല്ലേ നമ്മൾ ഈ സാധാരണ ഇത് എന്റെ വീട്ടിലൊക്കെ സാധാരണ ഞാൻ തോരൻ വെച്ച് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ ഏത്തയ്ക്കാ വറക്കാനെടുക്കുവല്ലോ ഏത്തക്കാ വറക്കാൻ എടുക്കുമ്പോഴേ അപ്പൊ അതിന്റെ തൊലി കാണുവല്ലോ. ആ തൊലിയാണ് എന്റെ അമ്മയൊ തോരം വെക്കുമായിരുന്നു അതൊരു അപ്പൊ ആ സമയം അല്ല നമ്മള് ഈ തൊലിയായിട്ടെങ്ങാണ്ട് എടുക്കാന്നു തോന്നണ് പ്പ നമ്മള് മെഴുക്കു വെരട്ടി വെക്കും അതിലെ ആ തൊലി ഏത്തക്ക ആ അപ്പൊ ആ സമയത്താണ് ഞാനതൊ ക്കെ കൂട്ടിയിട്ടുള്ള. അപ്പൊ ഇപ്പ ഇവിടെ ആണെലും എന്തേലും എടുക്കുമ്പോ ആ തൊലി എടുത്തിട്ട്. അങ്ങനെ ആ വാഷ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കഴുകി നമ്മുടെ വൻപയർ വിട്ട് തോരൻ വെക്കണം എന്നാ ടേസ്റ്റ്. ന്നറിയാവോ ഭയങ്കര രുചിയ ല്ലേ അയിന് പിന്നെ വെച്ച് നോക്ക് പിന്നെ അതിനകത്ത് പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ അരി പൊരിച്ച്. കടു വറുതു കൂടിടാങ്കി. ആ ഈ അരി പൊരിച്ചിടത്തില്ലേ കടുവറക്കത്തില്ലേ? ഭയങ്കര ടേസ്റ്റ് ഇലയോ അയ്യോ എത്തക്കടക്കെ എന്തോ ഗുണവാ അയിന്.
അതൊക്കെ ഇപ്പടുത്തെ ഇപ്പഴെത്തൊന്നും ആർക്കും ഒന്നും അങ്ങനൊന്നും അറിയത്തില്ല.
മാണ നിക്കും മാണണം നല്ലതല്ലേ പക്ഷെ അതൊക്കെ മെനക്കേടാ നമ്മളീ
ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടു െണ്ട ന്ന് അപ്പച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും വെച്ച് കഴിക്കാനൊക്കത്തില്ല ഇപ്പ എല്ലാം വിഷാംശ ഇല്ലയോ?
ആഹ എന്താ ഞങ്ങ എന്റെറെ ഇവിടെ അമായി യമ്മ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ അത് നല്ലൊരു പാചകൊക്കെ അങ്ങനെയൊക്കെ. ചെയ്യ ഞങ്ങ അമ്മച്ചിയൊക്കെ ഇങ്ങനെ പിണ്ടി. പിണ്ടി തോരം വെച്ചിട്ടുണ്ട് കാര്യം അത് വയറിന്ന്നല്ലതാണെന്ന് വെച്ചാണ്. പിന്നെ നല്ല സാധന
ഈ സ്റ്റോണിന്റെ അസുഖാ ക്കെള്ളവർക്കൊക്കെ നല്ലതാ ഗ്യാസിന്റെ പ്രശ്ന കഴിഞ്ഞുന്നാൾക്ക് ഞാൻ ഹോമിയോ ചെന്നപ്പോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്. ഇന്ന്ച്ചാ വെറുതെ ഇരിക്കുമ്പം വെറുതെഅങ്ങ് ഏമ്പൊക്കെ വിടുവാങ്ങ്. എഏ ഏമ്പക്കം ഇട്ടിട്ട് ഇട്ടിട്ട് വന്നിട്ട് പിന്നെ
അയ്യോ അതൊക്കെ ആഹ്
അത് അങ്ങനെ വന്നപ്പം ഞാൻ ഇവിടെ ഹോമിയോല് മോനെ ഹോമിയോയില കാണിക്കുന്നെ അപ്പം നല്ലൊരു ഡോക്റാ ഹോമിയോയിലെ ഇപ്പം അമ്മയും അമ്മയും ഷുഗറിന്റെ കൊളസ്ട്രോളിന്റെ എല്ലാം ഹോമിയോ മെഡിസിനാ
ഹോമിയോ മെഡിസിൻ ഇപ്പൊ പൊതുവെ ഈ ചെല ഈ നമ്മുടെ ഗവൺമെന്റ് ഹോ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടല്ലോ അവിടൊക്കെ നല്ല മരുന്നാ കിട്ടുന്നേന്ന പറയുന്നെ ഉം നല്ല ഡോക്ടേഴ്സാ അത് തന്നല്ല ഇപ്പം ഈ നല്ല പിള്ളോര നല്ല ഈ ആ പുതിയ കൊറേ നല്ല പെമ്പ് പിള്ളേരുണ്ട് പഠിച്ചെറങ്ങുന്നെ ആ പിള്ളേരൊക്കെ നല്ല ഡീലിങ്സാ അവരുടേത് നമ്മൾ എവിടെ ചെന്ന് ഇപ്പം ആര് ആ ഇപ്പം ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ചെന്നാലും ആ അവരുടെ ഒരു നല്ല ഡീലിംഗ്സാ ഇപ്പഴ്ത്തെ പിള്ളാർടേത് അതെന്താന്നോ ഓരോ ഉം ആഹ് മരുന്ന് പക്ഷെ ഒരു കാര്യം എല്ലാരും കഴിക്കത്തില്ല അത് ചുമ്മാ കൊണ്ട് വെക്കത്തേ ഉള്ളൂ മടിയ പകുതി
നില് നല്ല എല്ലാം ഇല്ല മധുരം ഉള്ള മരുന്ന്
എന്നിട്ട് മാറിയോ
തുള്ളി ആ ഇപ്പം എനിക്ക് നല്ല ആശ് ആശാ ആശ്വാസം ഉണ്ട് അത് പിന്നെ ഇത് വെള്ളത്തിനാത്ത് ഒഴിച്ചു കുടിക്കുന്ന മരുന്നും അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് ടേൻഷൻ ടെൻഷൻ ഉണ്ടെങ്കി ഇങ്ങനെ ഗ്യാസ്
അയ്യോ എന്റെ പൊന്നോ ഞാൻ ടെൻഷൻ ഒണ്ടേ ഗ്യാസേ വരത്തുള്ളൂ അയിനൊക്കെ ടെൻഷൻ ഒന്നും ഇല്ല ഇല്ലിയോ
ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല അപ്പ എന്നോട് പറഞ്ഞു ഇയാളെ മനസ്സിൽ ടെൻഷൻ എനിക്കങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഒരു കേസു കെട്ടും എനിക്കില്ല വീട്ടിൽ എനിക്ക് പ്രശ് പ്രശ്നൊന്നും ഇല്ല ഹസ്ബൻ്റിന്റെ ഭാഗത്ത്ന്നൊന്നും ഇല്ല കുട്ടികളുടെ ഭാഗത്ത്ന്നൊന്നും ഇല്ല പുറമേ ഉള്ള എന്റെ ജോലി കാ ഭാഗത്തുനിന്നും എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല എല്ലരും നല്ല സപ്പോർട്ടാ
ആഹ് മൊത്തത്തിലേ ഒരു ദൈവം സഹായിച്ച് മൊത്തത്തിലേ ഒരു നല്ല ഒരു ലൈഫ് ഇല്ലിയോ ഉം അത് നല്ലതാ
അത്രേ ഞാൻ പറയുന്നുള്ള് നമ്മൾ ആരെയും അങ്ങോട്ടും ചോദിക്കാൻ പോ നമ്മൾ അങ്ങോട്ടും ആരോടില്ല പിന്നെ എല്ലരോടും കണ്ട് മിണ്ടി പറഞ്ഞു എല്ലരും നമ്മടെ കൂട്ടത്തിലുള്ളവര് തന്നെ അങ്ങനെ ആരോടും അങ്ങനെ വലിപ്പ ചെറുപ്പോ അങ്ങനെ ഉള്ള ഇതൊന്നും നമ്മക്കില്ല ചെല ആളുകൾ അങ്ങനെ കൂ കൂടുതൽ ആളുകളെയും കൂട്ടുകൂടുന്നത് ഇപ്പം എന്ന് വെച്ചാ കൂടുതലും ഈ സമ്പത്ത് വ്യവസ്ഥ അനുസരിച്ച കൂട്ട് കൂടുന്നത്
ആ അത് ചുമ്മാ അത് വിവര ഇല്ലായ്മേന്ന് പറയും അയിനെ
അതുകൊണ്ട് നമ്മക്ക് അങ്ങനെ ഇല്ലാ എൽ എല്ലരെയും നമ്മൾ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാ അറിയാവുന്നവരായിട്ട് ഒരാളെങ്കില്
അല്ല ഈ സാമ്പത്തികംന്ന് പറയുന്ന അതൊരു അത് ഇന്ന് വരും നാളെ പോവും ഇല്ലേ അല്ലാതെ അത് ഓ സാമ്പത്തികം എന്ന് പറഞ്ഞാ ഇന്ന് ഇന്നും പല പൈസാ ഉണ്ടെന്ന് പറഞ്ഞ് പൈസായെ നോക്കി സ്നേഹിക്കില്ല ആൾക്കാര് മനുഷ്വത്ത ഞാൻ നോക്കിട്ട് ഈ പാവങ്ങളിൽ തന്നെ എന്തോ പൈസ ഇ ആൾക്കാരുണ്ടെന്നറിയവോ എന്ത് നല്ല ആൾക്കാര് എന്ത് നല്ല
എന്റെ അമ്മയൊക്കെ എപ്പഴും പറയും നീ എവിടെ ചെന്നാലും നിനക്ക് അറിയാവന്നോരേ ഉള്ള് സത്യാ അത് എവിടെ ചെന്നാലും ഒരു മുഖോങ്കിലും നമ്മളെ അറിയുവുന്നോരുണ്ട്
ആ ഇവിടെ ഞാൻ വർക്ക് ച്ചിനെ അറയാവല്ലോ കർഷകര് ക്ഷീരകർഷ അവര് അവർക്ക് അവർക്ക് നമ്മളെ കാണുന്നത് ഒരു സന്തോഷമാ നമുക്ക് അവരെ കാണു സന്തോഷവാ പിന്നെ പാല് മേടിക്കാൻ വരുന്നോര് സത്യത്തിൽ ഇവിടെ രണ്ടു ദിവസം വന്നില്ലേ നമുക്ക് ആകെ ടെൻഷനാ പക്ഷെ ആൾക്കാരെ നമ്മള് കണ്ടിങ്ങനെ നമുക്ക് ഒരു സാധാരണ ആൾക്കാരെയാ നമ്മളീ കാണുന്നെ
നമുക്കൊരു സന്തോഷവാ ഓ ഇത്രയും പേര് എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോന്ന്
ആ അതെ നമ്മൾ അവരെ അവർ നമ്മള കാണുന്ന സന്തോഷം നമുക്ക് അവരെ കാണുന്ന സന്തോഷമ. അയ്ന്, ചിലപ്പോ അറിയത്തില്ല. നമ്മളിപ്പം ഇപ്പ ഈ അത്‌ തന്നെ കുറഞ്ഞു കുറഞ്ഞല്ല് ചിലപ്പോം നമ്മളറിയാതെ തന്നെ, നമ്മളെ കാണുമ്പം, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നവരുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് പറയും പിന്നെ ഇപ്പൊ ഞാൻ പരി ഇവിടെ സെക്രട്ടറി അവള് വറെ അപ്പൊ എന്നോട് പറയാ എന്നെ വിളി കടക്കെ അപ്പൊ എന്നോട് പറ ഇയാളെ വിളിക്കുമ്പോ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാ കി ക്ഷെ നമ്മുക്കറിയത്തില്ല അങ്ങനെയല്ല നമ്മുക്കറിയത്തില്ല നമ്മളെ. അവര് കാണുമോ നമുക്ക് പക്ഷെ നമ്മളെ ഇപ്പം എന്തെങ്കിലും ടെൻഷൻ ഉളവരയിരിക്കുംപക്ഷെ അവർക്ക് നമ്മളെ കാണുമ്പോ എന്തെങ്കിലും നമ്മുടെ സംസാരത്തിൽ കൂടെ ഒരു പോസിറ്റീവ്. എനർജി കിട്ടുന്ന അത് ഒരാൾക്ക് നമ്മളിൽ കൂടി നമ്മളൊരു ഒന്നും കൊടുക്ക നമുക്കൊരു ചെലവൊള്ള കാര്യല്ലല്ലോ നമ്മളികൂടെ ആഹ അതെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത കഴിഞ്ഞൽ, നമുക്ക് എന്തെിലും നഷ്ടമുണ്ടോ? അതേ സമയ ഈ പറഞ്ഞ പോല മസ്സിൽ പിട്ടി. ച്ച് ഞാനാണ് വല്യ ആള് അല്ലേ ഞാൻ ഇങ്ങനണ് അങ്ങനെയണന്ന് പറഞ് എന്ത്‌ ആർക്കെങ്കിലും എന്തെങ്കിലും ഒ
പക്ഷെ എന്റെടു നേരെ വര എന്നോട് ആദ്യം മിണ്ടുന്നവരൊക്കെ പറയായി മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയും ഇയോ ഇയാൾ ഇത്രം സിമ്പിൾ ആരുന്നുന്ന് പക്ഷെ മിണ്ടിതുടങ്ങുന്ന പറയുമ്പോ ഞാൻ ഭയങ്കര സീരിയസാ
ആഹ കണ്ടാ പ ഭയങ്കരയാന്ന് പറയല്ലോ.
അല്ല ഞാൻ എനിക് എപ്പോഴും ഞാൻ സീരിയസ് ആയിട്ടന്ന നടക്കുന്നത്. പക്ഷെ എന്നോട് മിണ്ടെന്നോര്, പിന്നെ പറയും അയയ്യോ ഇയാള് അത്രയും സിമ്പിൾ ആയിരുന്നു. പക്ഷെ അയാളെ കണ്ട കഴിഞ്ഞാൽ, ഇയാൾ ഭയങ്കര സീരിയസ്, അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റൂ ചേച്ചി.
അതെ അതെ അതെ.
മുന്നില് നമ്മള് ഇച്ചിരി കുഞ്ഞു കളിച്ച് നടന്നു കഴിഞ്ഞാല് അത് ആളുകൾക്ക് നമ്മക്കൊരു ഇതില്ലാതാവും.
ആഹ് നമ്മക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി വേണം.
ആ് അതേ ഉള്ളു അപ്പൊ നമ്മളെ എറടക്കലാന്നെങ്കിൽ ആരും എന്നെക്കട്ട്. അല്ല നമ്മളോട് ഒരു വക് പോല ഒരു തെറ്റായിട്ട് നമുക്ക് പറയാനുള്ള
ആ അതന്ന് വെച്ചാ നമ്മുടെ ഇടപെടിയില്ല നമ്മള് നമ്മളിപ്പ നമ്മള് സംസാരിക്കുമ്പം.
പിന്നെ. നമ്മളോട് മിണ്ടി പറഞ്ഞു വരുമ്പോ അവർ പറയാ. ഇയാൾ ഇത്രയും സിമ്പിൾ ആയിരുന്നു പക്ഷെ ഇയാളോട് അയാൾ ആദ്യ കാണുമ്പഴോും ഇങ്ങന സിമ്പിൾണന്ന്.
അ ചല്ലരോടാണ് നമുക്കരു. റെസ്പെക്ട് തോന്നുന്നല്ല അത അവര് നമ്മളോട് കാണിക്കുന്ന, ഒന്നും ഇല്ല നമ്മൾ നമ്മുേതായിട്ടുള്ളരു മാനേഴ് നമ്മൾ ആരാണെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്ത് എന്റെന്റെ പേഴ്സണാലിറ്റിയെ ഞാന് ഇത് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊ പോയി കഴിഞ്ഞാ നമ്മളോട് ഏഹ് ഇങ്ങനെ, കടിച്ചു കീറാൻ വരുന്നവരും അവരും നോർമലായിയി
അല്ല അത് ന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ ഈ ജോലിക്ക് എറങ്ങിപ്പോയി നമ്മള് കാരണം നമ്മളെപ്പ് എപ്പോഴും. നല്ല ആ ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് അവരോട് ആ ഇതായി. കഴിയുമ്പൊണ്ടല്ലോ പലരും നമ്മളെ നമ്മളോട് സംസാരിച്ചാ അതൊരു മുഷിച്ചിൽന്നൊള്ള വകയൊണ്ടാക്കും അതുകൊണ്ട് നമ്മളെടു ക്കുന്ന ഒരു മുഹമ്മൂടി തന്നെയാണ്. നമ്മുടെ ആ ഒരു ഹൈഡി.
ആഹ് ആ ന്ന് മൊഖം മൂടിന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ ഒരാടെ പോരായ്മ കണ്ട്.
അല്ല ചി ഈ ചില ആളുകൾ ചില ആളുകൾ നമ്മളെ പെട്ടെന്ന് അവര് ഇത് വേറെ രീതിയിലേ അവര് ചിന്തിക്കാൻ തയ്യാറാവും. അങ്ങനെയൊക്കെയുള്ള ലോകൊണ്ട് നമ്മടെ എടേല് പിന്നെ ഈ ഒത്ത് ഒത്തിരി അമ്മമാരുടെൊക്കെ സങ്കടങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് എനിക്ക് ചെ. സമയത്ത്എനിക്ക് സങ്കടം വരും ഞങ്ങള് പിന്നെ അവിടെ കടേ നിക്കുന്നകൊണ്ട് ഒത്തിരി പേര് വന്ന് സങ്കടം പറയാൻ കാണും
ആഹ അതെ. ഇടാ എന്നാ ശരി ഞാനേ എനിക്ക് ഓക്കെ എന്നാ ശരി ഓക്കേ.